കട്ടായി പോയി റേയ്ഞ്ചിന്റെ പ്രെശ്നാണോ ആണോ മഴ ഉണ്ടോ അവടെ അതോ
മയ ഉണ്ട് കുറച്ച് മയ ഉണ്ട്
ആഹ് ആഹ് ആഹ് ഞാൻ കൊറച്ച് നേരം ഹലോ ഹലോ വെച്ച് അപ്പം അനക്കവില്ല അതാ പിന്നെ എനിക്ക് ഞാനോർത്തിനി ഇവിടുത്തെ പ്രശ്നം ആയിരിക്കൂന്ന് ഇടക്കിങ്ങനെ നെറ്റിന്റെ പ്രോബ്ലം വരുവേ ആഹ് ഹ ഹ വൈഫൈ ആണോ ഇപ്പം മ് മ്
വേൾഡ് കപ്പ്‌ ഏതാ ടീംമ് വേൾഡ് കപ്പില് ഏതാ ടീമ്
വേൾഡ് കപ്പില് ഏതാ ടീമെന്നോ ഞാനങ്ങനെ അങ്ങനിരുന്ന് കാണത്തില്ല
ആ
ആ
പിന്നെ ഫിലിം കാണാറുണ്ടോ
ഫിലിം ഒന്നും അങ്ങനെ കാണത്തില്ല കോമഡി ഒക്കെ കാണും ഇരുന്ന്
ആണോ
മ്ഹ് ഫിലിം കാഴ്ച്ച കുറവാ എന്നാല് ഈയെടെ ഒരു ഫിലിമ് കണ്ടാരുന്നു മറ്റേ ദൃശ്യം ത്രീ
മ് തിയേറ്റർ
എന്നാ തീയേറ്ററി കണ്ട് ഹസ്ബന്റ് വന്നിട്ടുണ്ടാരുന്നു അന്നേരം ഞങ്ങള് ഒന്നിച്ചു പോയി കണ്ടതാ
എങ്ങനണ്ട്
കൊഴപ്പല്ല കണ്ടോ അത്
ഇല്ല ഞാകണ്ടീല
ആണോ ഞങ്ങള് ഫോണില് കാണാ ആയത് ട്ടാബില് കാണാനും പറഞ്ഞൊക്കെ ഇരിക്കുവായിരുന്നു അന്നേരം കൊച്ച് ബഹളാ ഓളെ ഇത്തവണ വെക്കേഷനെങ്ങും കൊണ്ടുപോയില്ലെന്നും പറഞ്ഞോണ്ട് ബഹളം വെച്ചങ്ങനെ പോയതാ കഴിഞ്ഞ കഴിഞ്ഞ ആയ്ച്ചേപ്പോയ്
ഒര് കൊച്ചോള്ളു
ആഒര് മോള്
പിന്നെൻ
എന്താ വേറെന്നാണ്ട് ഉച്ചയ്ക്കെന്നാണ്ട് കറിയൊക്കെ
ഉച്ചക്ക് സ്കൂളിലായിര്ന്നു. ആ ചോറ് ചോറ് ണ്ടായിര്ന്നു
ആആ ഏത് ക്ലാസ്സിലാപ്പ പഠിക്കുന്നേ
പ്ലസ് റ്റു
പ്ലസ് റ്റു പ്ലസ് റ്റു ഏതാ എട്തേക്ക്ന്നേ
കമ്പ്യൂട്ടർ കോമേഴ്‌സ്
ആ ആപ്ലസ് റ്റു ആണോ അതോ പ്ലസ് വണ്ണിലോ?
പ്ലസ് റ്റു
പ്ലസ് റ്റു മ് മ് എങ്ങനെണ്ട് പട്തൊക്കെ? അടിപൊളി ആയി പോകുന്നു പത്താം ക്ലാസ്സിലെങ്ങനെണ്ടായിരുന്നു മാർ ക്ക്
മാർക്കൊക്കെ ആ ഫുള്ള് ണ്ടായിന്നു
ഏ എ പ്ലസ് ഉണ്ടായിരുന്നോ? ആ ആ സി ബി എസ സി ആണോ മോൻ
അല്ല ഗവണ്മെന്റാ
ഗവണ്മെന്റ് മ് മ്
പിന്നെ ഞാൻ വീഡിയോ എഡിറ്റർ ആണ് അപ്പൊ ഇങ്ങക്കെന്തീ വർക്കൊക്കെണ്ടെങ്കില്
വീഡിയോ എഡിറ്ററാണോ മോന് ആഹ് ആഹ് എന്ത് ഇതിന്റെ കൂടെ തന്നെ പാർടൈം അങ്ങനെ ജോലി ചെയ്
ആഹ് ഞാൻ ഫ്രീലാൻസായ്റ്റ് വർക്കെയ്ണ്ട്
അയ് ശെരി ആഹ് ആഹ് ആഹ് എത്ര നാളായി ആഹ് പറയാം ആഹ് ആഹ് ആഹ് ആണോ മ് മ് മ് പിന്നെ സ്കൂളൊക്കെ അട്ത്താണോ?
ആഹ് സ്കൂൾ അട്ത്തെന്നെ
പിന്നെ ഈ പ്രാവ്ശ്യം പ്പഇനി എക്സാമൊക്കെ എപ്പഴാ
ഇപ്രാവ്ശ്യം ഞങ്ങക്ക് മാർച്ച്ലെന്നെ ഒക്ടോബറിൽ ഇമ്പ്രൂവ്മെന്റ് വര്ണ് ണ്ട് എക്സാമ്.
ആഹ മറ്റേ ഇതിന്റെ അല്ലെ പ്ലസ് വണ്ണിന്റെ ആ ആ ആ
ഇന്ന് പതിനഞ്ചാം തീയതിയാണ് ജൂലൈ
ആ ആ പഠിച്ച സ്കൂളിൽ തന്നെയാണോ കിട്ടിയത്
ആ അവിടെഞ്ഞെ ചേർന്നത്
അഴിഞ് കമ്പ്യൂട്ടറ് എടുത്ത് അതാ ഇഷ്ടം
ആ അത് ഇഷ്ടായപ്പ സയൻസ് നമുക്ക് നല്ല പാഠംയ്ക്കാരം പിന്നെ കമ്പ്യൂട്ടറി പോയി
ആ ആ ഇനി ആ ആ ആ ഇനി എന്താ ഡിഗ്രി എടുക്കാനാണോ അതോ വേറെ എന്തെങ്കിലും ട്രേഡ് പഠിക്കാനോ
ഡിഗ്രി നോക്കണം സി എ സി സി എ ആ രീതിൽ അങ്ങട്ട്
പിന്നെ മോനാണോ മൂത്തത്
ഞാൻ മൂന്നാമത്തെ
മൂന്നാമത്തെ മ് മ്
പിന്നെ അടുത്ത വർത്താനങ്ങൾ എന്തൊക്കെ ആ ഒരാള് ഡിഗ്രി സെക്കൻഡ് ഇയർ
ആ ആ
പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒരാള് പിന്നെ ആറില് ഇന്റെ അടീല്
ആ ആ മോനപ്പം ഇതില് ഒത്തിരി നാളായോ കാര്യയിൽ വ ചെയ്യാൻ തുടങ്ങി
ഇല്ല ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ
ഇന്നലെയോ
ആ
മ് മ് ഞാന് ഒരാഴ്ചയായുള്ളൂ ഒരാഴ്ച ആകുന്നെയുള്ളൂ
ട്ടി
ഹേ ഞാന് മോനങ്ങനെ കൂടുതൊത്തിരി സമയൊന്നും വിളിച്ചൊന്നും ഇല്ലാര്ന്ന് എനിക്ക് കൊറച്ച് തെരക്കൊക്കെ ഉണ്ടായിര്ന്ന് അത് കാരണം പിന്നെ ഇടക്കൊക്കെള്ള വിളിഉള്ളൂ ഇപ്പൊ പതിനൊ പതിമൂന്നായി
എന്തേ
എന്തോ
പൈസെ
അല്ല പൈസ നമ്മുക്കൊന്നും കെ ഇത്രയ വിളിക്കണ്ടേ അങ്ങനല്ലേ ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! !
പയിമൂന്നായോ! ! ! ! ! ! ! !
ആ പതിമൂന്നായി
അപ്പൊ നീ എടക്കുണ്ടെങ്കി ഒക്കെ മെസ്സേജ് അയക്കി
ആ എടക്ക് വിളിക്കാം
ആ ആ അട്ത്ത വിശേഷോക്കെന്താണ്
അടുത്തേനമോനും വടെ മഴ അല്ല പിന്നെ കൊച്ചിനെ പഠിപ്പിക്കുന്നു പിന്നെ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഞാന് അങ്ങനൊക്കെ പോകു ഇന്നു വൈകിട്ടെ
ആ
ഞാൻ ബി കോം കഴിഞ്ഞതാരുന്നു
ആ
പിന്നെ കമ്പ്യൂട്ടർ കോഴ്സും ഒക്കെ പഠിച്ചതാ പി ജി ഡി സി എ ടാലി തൊക്കെ പ്പൊ അത് കാരണം ട്യൂഷന്- പിള്ളേര് വരും അങ്ങനൊക്കെ പോകുന്നു ഉം ഉം ആ ട്യൂഷൻ സെന്ററല്ല മോനെ വീ- ട്ടിലെടുക്കുന്നതാ വീട്ടി വരും പിള്ളാര്‌ മ്മ് രാവില - ഏയ് ഇല്ല വൈകിട്ട് മാത്രം
ആ
ഉം അത് നേരത്തെ മുതൽ ഡിഗ്രി പഠിച്ചോണ്ടിരുന്ന സമയം മുതല് ഞാൻ ട്യൂഷൻ എടുക്കുവായിരുന്നു
ഉം
അങ്ങനെ
പിന്നെ പത്ത -
എന്തോ
പിന്നെ പ്പാ എന്തെക്കെയാണ്
ഓ വേറെ എന്നാ മോനെ ഇനിപ്പൊ നാളെ പോണ്ടേ സ്കൂളി-
നാളെ സ്കൂളിൽ പോണം നാളെ റെഡ് അലേർട് കിട്ടിയാ പോണ്ടാ-
റെഡ് അലർട്ട് കിട്ടാൻ പ്രാർത്ഥിക്കുവാര്ന് ക്കും അല്ലേ ഉം ഹ ഹ
ആഹ് വെക്കേഷന് കൊയപ്പല്ലാതെ പോയി.
ആഹ്, എല്ലാട്ത്തും പോയോ അതോ
എല്ലോട്തും പോയിട്ടൊ ഓഹ്, മൂത്തമ്മന്റെ വീട്ടിക് പോയിരുന്നു.
ആഹ് ആഹ് ആഹ് പിന്നെ നിങ്ങക്ക് മഴേ ക്കെങ്ങനെണ്ട് കൂടുതലാണോ അതോ
ആഹ്, എടക്ക് നല്ല കുന്ന് ഏഹ് വൈകുന്നേരം നല്ല മഴണ്ടായിരുന്നു. നല്ല കാറ്റും മഴിം
ആഹ് ആഹ് ആഹ്
ഇങ്ങക്ക് ഇങ്ങളെ കുടുംബകർക്കോ, റിലേറ്റീവിനക്കെ വീഡിയോ എഡിറ്റെയ്യാനിണ്ടെകിൽ
ആഹ് ണ്ടേ പറയാം മോനെ മോന് ഞാ മെസ്സേജ്ടാം കേട്ടോ ആഹ് മ് എന്നാ ശെരി എന്ന ഏഹ് വേറെന്നാ മോനെ
പത്തായില്ലല്ലോ. മിന്റ്
ആഹ്, പറഞ്ഞോ പറഞ്ഞോ മോന്റെ ചെനം ചേട്ടനാണോ വേറെ ഉള്ളത് അതോ
ഏഹ്, ചേട്ടനും ചേട്ടത്തിം.
ആഹ് ഹാ, ചേട്ടൻ കല്യാണം കഴിച്ച്.
ഇല്ല ഇല്ല ഡിഗ്രി സെക്കണ്ടിയർ.
ആഹ്, ഹാ ഹ ചേട്ടനപ്പൊ ഏതാ എടുത്തേക്കുന്നെ ഡിഗ്രിക്ക്
കെമിക്കൽ എഞ്ചിനീയറിങ്.
അത് ഇവടെ ഇവടെ അടുത്ത് തന്നെയാണോ. അതോ മോന്റെ വീട് ന്റെ അടു ത്താണോ. അതോ ദൂര വല്ലോട്ത്ത്ന്നാണോ ആഹ്
പിന്നെ പ്പം
രാവിലെ എന്നാ കഴിച്ചു?
രാവിലെ ചെറിയ ചായക്കടിണ്ടാവും ദോശേ
ആഹ് ആ, ഉച്ചക്ക് ചോറൊക്കെ കൊണ്ടുപോവോ, അതോ വന്ന് കൈ കൊണ്ട് പോവും ഹ്മ്മ് വൈകി ട്ട് വന്നിട്ടോ
വന്നിട്ട് ചായ കുടിക്കു ന്നിട്ട് കൊളത്ത് പോകും
കൂട്ടുക്കാരിക്കെയായിട്ട് കൂടാൻ പോ പോവല്ലേ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോവോ
ക്രിക്കറ്റില്ല ഫുട്‌ബോള്
ഫുഡ്‌ബോള് മ് പിന്നെ സ്കൂളില് ഒന്നും കളി ക്കാൻ പോവത്തിലെ
സ്കൂള് പ്ലസ് ടു അല്ലെ ഇപ്പങ്ങനെ ഒഴിവൊന്നും
ആ ഹ ഹ ഹ ഞങ്ങൾവ്ടെക്കെ പിള്ളെരെ ക്കെ അവധിക്ക് കണ്ടത്തിലൊക്കെ ക്രിക്കറ്റ്‌ കളിയാ കണ്ട ഒണങ്ങി കൊയുത്ത് കഴിഞ്ഞ് കിടക്കുമ്പ ‌
ഞങ്ങള് ക്രിക്കറ്റ്‌ ഇണ്ടാവൂല ഞങ്ങള് ഫുള്ള് ഇവ്ടെ ഫുട്ബോളാ ക്രിക്കറ്റ്‌ കൊറവാണ് കളിക്ക്നോല്ണ്ട പഷെ ഓലെ കൂടെ കളി ക്ക ആൾക്കാര്ണ്ടാവില എല്ലാരും ഫുട്ബോൾ കളിക്കും
ഇവിടെ പിള്ളേരെല്ലാം ക്രിക്കറ്റ്‌ പിന്നെ മോള് പഠിക്ക്ന്ന സ്കൂൾല് ഇത് ബാസ്ക്കറ്റ് ബോള്ല്ലെ
ആ
അതൊണ്ട് അങ്ങനെ ബാസ്ക്കറ്റ് ബോള് ടൂർണമെന്റ് ഒക്ക നടക്ക്ന്ന ഇവരെ സ്കൂളില്
മ്
എന്ത ആ മോള് സി ബി എസ്സി യാ
അസ്ബെന്റ് എന്തെയ്യ്ണ്
അസ്ബെന്റ് ഖത്തർ ലാണ് ഇപ്പം ലീവിന് വന്നിട്ടുണ്ട് പുള്ളി ഇലെക്ട്രിഷനാ മ് സൂപ്പർവൈസറായിട്ട് ഖത്തർല് എവിടാന്ന് ചോദിച്ച മോന് അറിയാവൊല്ലൊ
അ
ഖത്തർല് മോനെ ഇപ്പ വർക്കെയ്യ്ന്നെ എയർപോർട്ടില വർക്കെയ്യ്ണ്
ഓ
ഖത്തറ് എയർപോട്ടില് അവിടാണ്പ്പ വർക്കെയ്യ്ന്ന ഞങ്ങള് പോയത ഒരു പ്രാവശ്യം വെക്കേഷന്
അ
കഴിഞ്ഞെന്റ അങ്ങെ വർഷം ഞങ്ങള് വെക്കേഷന് പോയാര്ന്നു
ഇങ്ങളെ വീട്ടില് വള്ളം കേറെണ്ട
പ്രളയത്തിന് കേറി മോനെ- പ്രളയത്തിന് മൊത് ത്തം വെള്ള അല്ലാര്ന്നോ?
ആ-
ഞങ്ങള് ആലപ്പുഴ ഒരു ബന്ധു വീട്ടിലാ യി മ്- ഭയെങ്കരം വെള്ളവാര്ന്നു- പ്രളയം പിന്നെ ഞങ്ങക്ക് ഇവ്ടെ കൃ കൃഷി യൊക്കെ ഒണ്ടേ- അത് കൊണ്ട് പിന്നെ നമ്മ വെള്ളം അങ്ങനെ കേറത്തില്ല. ഇനീപ്പ ഞങ്ങക്ക് ഇവടെ പാടൊക്കെ പറ്റിച്ച് ഇനിയിപ്പം ജൂണ് ഒരു പകുതി കഴിയുമ്പഴ്ത്തേക്കും കൃഷി എറക്കും. എറക്കി കഴിഞ്ഞാ പി ഞങ്ങക്ക് വെള്ളം പേടിക്കണ്ട മഴ പെയ്താലൊ അവരു കേറും വെള്ളം വരുന്നനുസരിച്ച് മോട്രിനടിച്ചു വറ്റിക്കൂ അവര്
ആഹ്
ഉം അല്ലാതെ നമ്മക്ക് വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നു ഇല്ല പ്രളയം വന്നപ്പം പിന്നെല്ലാം നിങ്ങൾക്കൊണ്ടായിരുന്നോ പ്രളയത്തിന്റെ പ്രശ്നം?
ഓ ഞങ്ങളെ വീടൊക്കെ മൂടും.
ആഹ്
ഞങ്ങള് ഒന്നെങ്കി ക്യാമ്പില് പോവും. അല്ലെങ്കില് പിന്നെ ഇവട് ത്തെ ആൾക്കാരെ വീട്ടിലോ അങ്ങനേണ്
നമ്മള് അങ്ങന ഞങ്ങടെ ഓർമേല് ഞങ്ങളങ്ങനെ ഈ പ്രളയത്തിന് മാത്രേയുള്ളൂ പോയിട്ട്. ഇങ്ങനെ വീട് വി ട്ട് പോയരാ അല്ലാതെ നമ്മക്ക് ആ ശരി ശരി ആ ശരി ഓക്കെ. ആ യാ വിളി
ആ